ഹലോ കേക്ക്ന്ന്ണ്ടോ
ആഹ് കേക്കുന്ന്ണ്ട്
ആഹ് എന്തൊക്കെയ വർത്താനം ആഹ് മഴയും കാര്യങ്ങളൊക്കെ ഇണ്ടോ
ആഹ് നല്ല മഴയാണല്ലോ ഇന്ന് രാവിലെ മുതലേ മഴയല്ലേ
ആഹ് ഇന്ന് ഫുള്ള് മഴ ഇന്നലെ തൊടങ്ങിയതാ ഇവിടെ മഴ മഴയോട് മഴ ആ ഫുഡ് ക അത് മഴയുടെ സൗണ്ടാ ഞാൻ സിറ്റൗട്ടില ഇവിടെ ഉള്ളിലൊന്നും റേഞ്ച് റേഞ്ച് ഇല്ല റേഞ്ച് കിട്ടണെങ്കി ഇരിക്കണം ആ ഉള്ളിലൊന്നും തീരെ റേഞ്ചില്ലേ റേഞ്ചിന്റെ ഇഷ്യൂ നന്നായിട്ടുണ്ട് പിന്നെ ഭക്ഷണൊക്കെ കഴി കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു
ആഹ് പിന്നെ എന്താ കല്യാണം കഴിഞ്ഞതാണോ
ആണ് എന്റെ കല്യാണം കഴിഞ്ഞിക്ക്ണ് എനിക്കൊരു കുട്ടിണ്ട്
ഏഹ് എത്രായി കുട്ടിക്ക് ആഹ് ആഹ് പിന്നെ വേറെന്തൊക്കെയ വർത്താനം വേറെന്താ നല്ല വർത്താനം ആഹ് എന്താ
സ്കൂളൊന്നും ഇല്ലല്ലോ ല്ലേ
ഇല്ല ഇന്ന് സ്കൂൾ ഇല്ല കുട്ട്നെ സ്കൂൾ ച്ചേർത്തീക്ക്‌ണോ
ആഹ് മോ സ്കൂൾ പോണ്ട്
ആഹ് എൽ കെ ജി അതാ യു കെ ജിയാ
ഓ ഇ പ്രാവശ്യ യു കെ ജി ആണ് കഴിഞ്ഞ വർഷം ചേർത്തീക്ക്‌ണ്
ആഹ് ആഹ് പിന്നെ വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് ഉമ്മ ഉപ്പ ഹസ്ബൻഡ്
ആഹ് ആഹ് ആഹ് പിന്നെ നാതൂന്മാർരുണ്ടോ
ഒരാളുണ്ട്
ആഹ് പിന്നെ വേറെന്തെക്കെ വർത്താനൊക്കെ നാത്തൂന്റെ കല്യാണം കഴിഞ്ഞിക്ക്‌ണോ
ആഹ് നാത്തൂന്റെ കല്യാണം കഴിച്ച്ക്ക്‌ണ് ഓക്ക് രണ്ടുട്ടിയാള്ണ്ട്
ആഹ് മൂത്തതാവും ല്ലേ
അല്ല ഹസ്ബന്റെ താഴെള്ളതാ
ആഹ് ആഹ് പിന്നെ വീട്ട് പോയിന്നോ
ഞാൻ ൻന്റെ വീട്ട്ലാണ് ഇപ്പോ
ആഹ് ആഹ് പിന്നെ ആഹ് പിന്നെ വേറെന്തെക്കെ വർത്താനൊക്കെ അന്റെ വീട്ടിലാരൊക്കെണ്ട്
ഇന്റെ വീട്ടില് ഞങ്ങള് നാല് മക്കളാ ഞാനാ വല്ത് രണ്ടാണ്, രണ്ടാണും രണ്ടു പെപെണ്ണും ഇല്ലേയ് ചെറുതാണ്
ആഹ് ആഹ്
ത്തി ഡിഗ്രി ക്ക്‌ പഠിക്കാണ്. അനിയപ്പം ഡിഗ്രി ഫൈനൽ ഇയറാണ് മറ്റെ ചെറിയ അനിയൻ ചെ ചെറ്താണ് അവന് ഇപ്പൊ ആറാം ക്ലാസിലെത്തീട്ടൊള്ളൂ
ആഹ് ആഹ് റ്റൊക്കെ ഏടെ
ഒക്കെ ഇണ്ട് ഇവിടെ എല്ലാരും ഉണ്ട്
ആഹ് പിന്നെ കുട്ടി ന്താ ഒറങ്ങാ
അല്ല ഓനവ്ടെ കളിക്കാണ് ഒറങ്ങലൊന്നും ല്ല
നെ ഏഹ് എന്തെങ്കിലും പഠിക്കാൻ എന്തിനെലും പോണ് ണ്ടോ
ഞാന് ഏഹ് വർക്കെയ്യായിരുന്നു ഇപ്പൊ ഞാൻ റിസൈൻ ചെയ്തിട്ട് ഒരു മാസാവ്ണൊള്ളൂ
ഏഹ് എവിടെ വർക്കെയ്തീന്ന്
ഞാൻ പെര്ന്ത മണ്ണ എക്കൗൺസില് എക്കൗൺസില് വർക്കെയ്യാര്ന്നു
ആഹ് ആഹ് പിന്നെ
ഞാ പ്പൊ വേറെ ടൈമിന്റെ കുറച്ച് ഇഷ്യൂ ആയതൊണ്ടേ അങ്ങനെ എറങ്ങിതാണ്
നേരത്തെ പോൺണ്ടെരും ല്ലേ
ആഹ് ഇന്ക് എട്ടര ഇതുവരെ ഒൻപത് മണിവരെ ഒൻപതെ ടു അഞ്ചരെയ്ന്നു ഇൻക്ക് വർക്കിങ്‌ ടൈം ഇണ്ടായിരുന്നത് അപ്പോ ഇ ഇപ്പ ടൈമ് ചേഞ്ച് ആക്കിയപ്പോ എട്ടരക്ക് ജോയിൻ ചെയ്യണം ന്ന്ള്ളതാക്കിയപ്പോ ഇൻക്ക്‌ പറ്റാതെ വന്നപ്പോ അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തതാണ് ഇനി പുതിയതെന്തേലൊക്കെ നോക്കി എങ്ങനെ
എട്ടരന്ന് പറയുമ്പോ നല്ല നേരത്തല്ലേറെ
ആഹ് എട്ടരാവുമ്പോ ഇൻക്ക് ടാസ്ക്കാണ് മോനെ അപ്പൊ എട്ടേ മുക്കാലിനാണ് അവന്റെ വണ്ടി വെര അപ് പ്പ നിക്ക് എട്ടരക്ക് പോണം ന്നുണ്ടെങ്കി അവനെ ഞാൻ നേരത്തെ എണീപ്പിച്ച് ഡ്രെസ്സെയ്യൊക്കെ വാണം മ്മാ ക്ക്‌ ബുദ്ധിമുട്ടാണ് ഹസ്ബൻന്റെ വീട്ടിലാവുംമ്പോ ഇന്റെ വീട്ടിലാവുംമ്പോ ന്റെ അനിയനിം സ്കൂൾ പറഞ്ഞയക്കണ്ടോണ്ട് ഇമ്മാക് രണ്ട് ണ്ട് പേരേം കൂടി മാനെജെയ്യാൻ ബുദ്ധി മുട്ടാണ് പിന്നെ ഹസ്ബൻഡെ ഉമ്മാക് ഓന്റെ യൂണിഫോമ് ചെയ്ഞ്ചേയ് തൊട്ക്കാന് കൈയൂള്ളാന്നാർ അത്രേ ഏജായിട്ടില്ല ഇതുവരെ ഓലത് നോക്കാത്തേൻ്റെ കൊണ്ട് ഓൽക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനുള്ള ഇഷ്യു കാരണം നിനക്കപ്പ എട്ടരയ്ക്ക് ജോയി ണെങ്കി ഞാൻ ഏകദേശം വീട്ടീന്ന് ഏഴേ മുക്കാലിന് പോണം.
പോണം അതെ അപ്പൊക്കെ ആകെ താറുമാറാവും
അപ്പൊ പിന്നെ ആകെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ റീസൈൻ ചെയ്തതാണ് ഞാൻ.
ആഹ് പിന്നെ വേറെന്ത ഹസ്ബന്റിന്റെ ഉമ്മാക്ക് അപ്പൊ പ്രായം ഉണ്ടോ?
ഇല്ല അത്ര വല്യ പ്രായംന്നില്ല ക്ഷെ അവര്ത്മക്കെന്നും ഓര്ക്ക് ഇപ്പൊ കൊറായായിട്ട് മക്കളും കുട്ടികളൊക്കെ ചെറുതല്ലല്ലോ അപ്പൊ അങ്ങനത്തെ ഇതുകൊണ്ട് നോക്കാത്തേന കൊണ്ട് ആ ഒരു ബുദ്ധിമു ഇപ്പൊ പ്രശ്നൊന്നൂല്ല പിന്നെ രാവിലെ നേരത്താവുമ്പോ മോന്റെ കൂടെ ടൈം സ്പെൻഡ് കൂടെ ചെയ്യാനും എനിക്ക്കിട്ടൂലല്ലോ
ആഹ് പിന്നെ വന്ന് കഴിഞ്ഞാലും ഇവരെ പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലോ
അതുകൊണ്ട് അങ്ങനെ റിസൈനാക്കിയതാ
ആഹ് പിന്നെ
എന്നിട്ട് കുട്ടികളൊക്കെ എവിടെ? പിന്നെ എന്താ ബീഫുണ്ട് ഇന്നലെപ്പോ വെള്ളിയാഴ്ച്ചല്ലേ അപ്പൊ ബീഫ് വാങ്ങിച്ചെണ്ട്. ഉം അതന്നെ
ആഹ്
എന്നിട്ട് കുട്ടികളൊക്കെ ഏടെ?
കുട്ടീള് രണ്ടാളും ഒറങ്ങാണ് എനിക്ക് രണ്ട് കുട്ടീളാ ഒരാൾക്ക് അഞ്ചു വയസ്സ് ഒരാൾക്ക് രണ്ട് വയസ് ഉച്ചക്ക് ഉറങ്ങി മൂത്താള് ഇപ്പം എന്നും സ്കൂൾ ഉണ്ടാവലുണ്ട് ഇന്നിപ്പൊ ശനിയാഴ്ച ആയതു കാരണം ലീവല്ലേ?
വീട്ടിലാടുണ്ടോ?
വീട്ടിലല്ല ഇവിടെ അപ്പുറത്തെ വീട്ടിലാടുണ്ട് ഞാൻ ഇവിടെ പുറത്തിറങ്ങിട്ട് അവരെ സൗണ്ടാണ് ഉം ഞാൻ മുറ്റത്ത് കൂടി ഇങ്ങനെ നടക്കാണ് മഴയല്ല ഇല്ലെന്ന് കരുതി അങ്ങനെ മുറ്റത്തെറങ്ങി ഇല്ല ഇപ്പ മയക്കൊരു ചോർച്ചയുണ്ട്.
ആഹ് ഇവിടെ നല്ല മഴെണ് പിന്നെ റേഞ്ച്ഉണ്ടാവൂലല്ലേ
ഇല്ല വീടിന്റെ ഉള്ളില് വൈ ഫ്ളൈവുടായതുകൊണ്ടേ വൈ ഫൈയിൽ ഇത് ചെലപ്പോ നേരത്ത് റേഞ്ച് അപ്പൊ ഞാന് മൊബൈലിൽ നെറ്റ്ണ്ടായപ്പോ അങ്ങനെ പുറത്തിറങ്ങിയതാ.
ആഹ് ഞങ്ങക്ക് ഇവിടെ വൈഫൈന്നല്ല
നോർമ്മല സിറ്റൗട്ടില് നിന്നാലേള്ള് കോൾ ചെയ്യാൻ പറ്റ
ആഹ് ആഹ്
കോളിങ്ങ് നടക്കൂല അപ്പ പിന്നെ ഞമ്മള് ഇപ്പോ ഒന്ന് പണി ഒന്ന് കെടക്കാൻ കെടന്നിട്ട് ഫോണ് അതും പറ്റൂല റെയ്ഞ്ച് ഇല്ലാത്ത കാരണെ
ആഹ് ആഹ് പൊറ്ത്തന്നെ ഇറങ്ങണല്ലേ അപ്പൊ
പുറത്തന്നെ ഇറങ്ങണം പൊറത്ത് ഇരുന്നാലേ ഉള്ളു നമ്മുക്ക് എന്തെങ്കിലും നടക്കാ
ഉം ഹസ്ബന്റ് എവിടെ ഇവിടെ ഉണ്ടോ?
ഹസ്ബന്റ് നാട്ടിലാണ്
ആഹ്
അവർക്ക് നാട്ടില് ബിസിനസ് ആണ്.
ആഹ് ആഹ് എന്റെ ഹസ്ബന്റ് സൗദിയിലാണ്. ആഹ
പിന്നെ വേറെ ന്ത
പിന്നെന്താ വേറെന്താ നല്ല വിശേഷമാണ്
ആഹ് മോന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ
ഏഹ് കൊഴപ്പില്ല ഞാൻ ആവൻ സി ബി എസ് ഇ ആണ് അപ്പൊ പിന്നെ വലിയ പ്രശ്നല്ല ടീച്ചേഴ്സ് തന്നെ ഒക്കെ അവിടെന്നെ പഠിപ്പിച്ച ജസ്റ്റ് ഹോം വർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ
അങ്ങനെ പഠിച്ചു വിടുവാണെകിൽ സുഖ എവിടൊക്കെ നേരെ തിരിച്ചാണ്
ആഹ് ഇവിടെ ഓള് സ്കൂളിന്റെ ബേസ് തന്നെ അങ്ങനെയാണ് സ്കൂളിൽ ടീച്ചേഴ്സിന് അങ്ങനെയാണ് റോൾസ് അങ്ങനെയാണ്
അങ്ങനെ ആകുമ്പോ സുഖാണ് ഞമ്മക്കും അത്ര എഫേർട്ട് എടുക്കണ്ട
ആഹ് ആഹ് അപ്പൊ പിന്നെ ഞമുക്ക് പഠിപ്പിക്കാൻ വലിയ പ്രശ്നല്ല അവരെ
ആഹ് ഓൾക് കളിയിലൂടെ അങ്ങനെ സ്കൂൾ തന്നെ പഠിക്കും ചെയ്യും ഉം പിന്നെ വേറെ എന്തൊക്കെയാ
വേറെന്താ നല്ല വിശേഷന് പോണു
ആഹ് വീട്ടില് പിന്നെ ചക്കക്കൂട്ടാന്ന് വെച്ചീക്കാണു കൈപ്പക്കപ്പേരി ഉണ്ട് മീൻ പൊരിച്ചെക്കാണു കുമ്പളങ്ങ കറി ഉം പിന്നെ വീട്ടില് പച്ചക്കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ
ഇല്ലേ എന്റെ ഉമ്മ ചെറുതായിട്ട് എന്തേലൊക്കെ ഉണ്ടാക്കും ഇപ്പ അങ്ങനെ ഒന്നും ഇല്ല ആഹ് ആദ്യമൊക്കെ ഉണ്ടാക്കിനു പിന്നെ ഞമ്മള് ആവുമ്പോ പിന്നെ
കൂടാതെ വെക്കല്ലേ
ആഹ് അതാണേ ഞാൻ എന്റെ സ്വഭാവം വെച്ചിട്ട് നോക്കുമ്പോ ഞാൻ തീരെ നോക്കൂല്ല പിന്നെ ഉണ്ടാക്ക ചെടികളോടുള്ള വലിയ ഇഷ്ടള്ള അല്ലാത്ത പച്ചക്കറി അങ്ങനതേയോട് എനിക്ക് വലിയ തീരെ താല്പര്യമില്ല
ആക്കൂല പച്ചക്കറി ഉണ്ടാക്കൂല രണ്ടും ഉണ്ടാക്കൂല നമ്മുല്ല നമ്മക്ക് ഇന്റെരെസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമ്മള് നോക്കേണ്ടത് ഇല്ലാലോ ഉം പിന്നെ വേറെ എന്തൊക്കെ വിശേഷം വേറെ എന്ത് ഇമ്മന്റെ വീട്ടിൽ ഒക്കെ പോയിരുന്നോ
ഉം ഞാന് ഇവിടെ വന്നാ പിന്നെ ഇമ്മന്റെ വീട്ടേക്ക് പോകും കാരണം ഇപ്പ അവിടെ മാമനും എല്ലാരും വന്നപ്പോ ഫാമിലി ട്രിപ്പ് ഒക്കെ പോയി ഇപ്പഴേ വന്നിട്ടുള്ളൂ
ആഹ്
അങ്ങനെ എന്നിട്ട് വേറെന്താ
മോന് എപ്പളാ സ്കൂള് വിട്ട് വരണേ
മോന് എട്ടേ മുക്കാലിൽ പോകും നാലേ മുക്കാല് അവും വരണത്ണ്ടെങ്കിൽ മൂന്നേ മുക്കാലിൽ സ്കൂൾ വിടും നാലെ മുക്കാൽ ആവും വീട്ടിൽ എത്താൻ ഹലോ ഹലോ ഹലോ ഹലോ